ആ കേക്കാവോ
ആ കേൾക്കാം കേൾക്കാം
അവിടുത്തെ ജോലി എല്ലാം കഴിഞ്ഞോ
ഓ ജോലി ഇങ്ങനെ നടക്കുവാ ഇന്ന് ഇച്ചിരി താമസിച്ചുപോയി എണീക്കാൻ
ആ
ല്ല ഒമ്പത് മണിക്ക് പോയക്കാര
ആ ഹ ഹ ഇവിടെയും കറണ്ട് ഇല്ലായിരുന്നു
വരും പോവും പിന്ന ഇവിടെ വണ്ടി കുത്തിയും കൂടി ഇട്ടിരുന്നൊണ്ട് അത് ച ഒരു മണിയായ ഒന്ന് ശരിയായ രീതിയിൽ ഒന്ന് കറണ്ട് വന്നു നിന്നത്
അതുവരെ ഉറക്ക ഒഴിഞ്ഞിരുന്നോ
ഉറക്ക ഒഴിഞ്ഞിരുന്നില്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരണ്ട് പോകുമ്പ ല്ല ഉറങ്ങി കിടക്കുന്നന്റെ ഭയങ്കര ചൂടുണ്ടായിരുന്നു ഇന്നലെ
ആഹ ആഹ ആഹ
മര്യാദയ്ക്ക് ഒന്നും ഉറങ്ങാൻ പറ്റിയില്ല
ആ ആ അതു കൊള്ളാം ഉം ഇപ്പൊ ഈ മഴയില്ലാത്ത മഴയില്ല ഇല്ലാത്തത് കൊണ്ട് ചൂട് കൂടി
ആ ഇന്നലെ നല്ല ചൂടു ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നും ഇപ്പൊ നല്ല ചൂടുണ്ട് വെയിലിന്
രാവിലത്തെ കാപ്പിയൊക്കെ കഴിഞ്ഞോ
ആ രാവിലത്തെ കാപ്പി കൂടിയോക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തേക്കെല്ലാം ആയി ഇന്ന് ഇടിയപ്പവും കിഴങ്ങറിയായിരുന്നു
ആ നല്ല കോമ്പിനേഷൻ ആന്നല്ലോ ഞങ്ങള് ഞങ്ങള് ഇന്ന് ദോശയും ചമ്മന്തിയും ഉം കിഴങ്ങറി എങ്ങനാ ഉണ്ടാക്കിയത്
ഇത് ഇവിടുത്തെ തട്ടിക്കൂട്ട് കിഴങ്ങറിയാ എളുപ്പപ്പണിയുള്ള കിഴങ്ങറിയാ
ആ കെഴങ് കുക്കറിലിട്ട് വേവി കച്ച് പൊടി എല്ലാം ഇട്ട് കൊഴച്ച്ഞ്ഞെടുത്താ
പച്ചമുളകും പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി മസാലപ്പൊടി എല്ലാം കൂടി ഇട്ട് ഇച്ച് വെള്ളോം ഒഴിച്ച്
ഒരു ഒറ്റടിക്കങ്ങടിച്ചെടുക്കും
ആ രണ്ട് മൂന്ന് വിസിലങ്ങ് അടിക്കും
ആ അതി നല്ലത് വേറൊരു രി വേറൊരു രീതിൽ ചെയ്തു നോക്കാ ഈ കെഴങ്ങും കെഴങ്ങും ഉള്ളിയും പച്ചമുളകും ശേലം മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചിട്ടെ
ആ
വേറൊരു പാത്രത്തില് ശകല എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് പിന്നെ അതിനകത്ത് ഇച്ചിരി മുളക്പൊടിയും മഞ്ഞപ്പൊടിയും ശകലം ശകലം മല്ലിപ്പൊടി ഇട്ടാതി പിന്നെ ഗരം മസാല അങ്ങടെ ഒന്ന് ചൂടാക്കിയിട്ട് അതിനകത്ത് ചേർക്കങ്കില് ആ കറി ഒരു ടേസ്റ്റ് കിട്ടും നമ്മൾ ഈ ഹോട്ടലിന്നക്ക മേടിക്കത്തില്ലേ ആഞങ്ങള് ഇങ്ങനൊക്കെയ ചെയ്യാറ് നിങ്ങൾ പിന്നെ എളുപ്പത്തിന് വേണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നയാണോ
ഞാനിവിടല്ല രാവിലെ ഉ അച്ഛന് കൊണ്ടുവരാനള്ള ചോറു ആക്കണം ന്റെ കൂടെ കാപ്പി ആക്കണം അപ്പൊ നമ്മൾ ട്ടെന്നുള്ള എളുപ്പപ്പണിയല്ലേ നോക്കത്തോളൂ
ആ ആ ആ
എനിക്കാണെങ്കി അങ്ങനെ അടുക്കളൽ ഏത് നേരവും നി ക്കുന്ന ഇഷ്ടുള്ള കാര്യല്ല ഇപ്പം പെട്ടെന്ന് ജോലി തീർക്ക അത്രയും പെട്ടെന്ന്
ഓ അങ്ങനെ ആ പിന്നെ കാപ്പിയൊക്കെ കുടിച്ചോ
ആ കുടിച്ചു കുടിച്ചു അത്ത അവിടെ എല്ലാരും കഴിച്ചോ
സു കഴിച്ചിട്ടിങ്ങനെ ഇരിക്കുന്നു ഉച്ചക്കിൽത്തേക്കുള്ള എല്ലാം ഏകദേശം റെഡിയായി വ ന്നു
മീനൊക്കെ കിട്ടിയൊ
മീൻ ഇന്ന് കോര ചെ ഈ ചെറിയ കോരയുണ്ടല്ലോ
മഞ്ഞക്കോരയാന്നോ അതോ വെള്ളക്കോരയൊ
ന്നെ എല്ലാം വെള്ളയാണ് വെള്ളക്കകത്ത് ഈ ചെറിയ കറുപ്പ് പോൽ
ആ മനസ്സിലായി പി തൊലി തൊലി പൊളിക്കുന്നയാന്നോ
ഇല്ല ല്ല ല്ല ല്ല തൊലി പൊളിക്കുന്നെയൊന്നും അല്ല അത് ഞങ്ങള് വിളിച്ച് തെരക്കിയായിരുന്നു അന്നരം പറഞ്ഞ തൊലിയൊ ന്നും പൊളിക്കണ്ട അതിന്റെ ചെതമ്പല് മാത്രം നല്ല രീതിയിൽ ചെരുമ്പി കളഞ്ഞിട്ട് കറി വെച്ചാ തിന്ന് പറഞ്ഞു അതെന്ത് കറി വേണേലും വെക്കാന്ന് പറഞ്ഞു മുളക് റിയോ തേങ്ങറിയോ അല്ലെങ്കിൽ മറ്റേ തേങ്ങയും മുളകും ഒ ക്കെട്ട് വറു ഒത്തരു കറി വെക്കുവല്ലോ
ആ മനസ്സിലായി തേങ്ങ അരച്ച് വെക്കന്ന
തേങ്ങ അരച്ചു വക്കാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് മൊളറിയാണ് വെച്ചത് പിന്നെ പിന്നെ രസംവുണ്ടാക്കി
മൊളക്ക്കറിയും രസവോ
ആ ഒരു പ്രത്യേക കോമ്പിനേഷനാണ് ഞങ്ങൾക്ക്
സാധാരണ തേ ആര മോരും മൊളക്കറിയും അ തേങ്ങാ കറി അല്ലെങ്കിൽ രസം അങ്ങനെയൊക്കെയല്ലേ
ആ ഞങ്ങള് പെട്ടെന്ന ഒന്ന് റെഡിയാക്കാനായിട്ട് നോക്കി അങ്ങനെ റെഡി ആക്കിയതാ
അപ്പ എല്ലാം ഏകദേശം കഴിഞ്ഞ്
ആ കഴിഞ്ഞു വരുന്നു ഇനിയുണ്ട് ഇനിയും കൊറച്ച ജോലിയും കൂടെ ഒക്കെ ഉണ്ട്
ആ
ഉ ഞങ്ങക്ക് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം നീ മഴ പെയ്ത് കിടക്കുന്നുണ്ട് മൊത്തം പോച്ചാ കയറി നിക്കുവാ
മിറ്റത്തൊക്കെ അതൊക്കെ വൃത്തിയാക്കണല്ലേ ഇവിടെയും പോച്ചകേറി എനിക്കങ്ങനെ എനിക്കങ്ങനെ ഒറ്റക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റാത്തണ്ടത് അങ്ങനെ അവിടെ കിടക്കുന്നു
ഉം ഇവിടെ ഇങ്ങനെ പൂച്ച മൊത്തം കേറി നാശമായിട്ട് അ അതൊന്ന് വൃത്തിയാക്കവാമെങ്കിൽ ഇച്ചിരി മെനക്കെട്ട ജോലിയാണ്
ആതന്ന് വെയിലുള്ള ച ഉണ സമയമാണെങ്കിൽ നമ്മുക്ക് എന്തെങ്കിലും കരിയിലേക്ക അങ്ങിട്ടാ കത്തിച്ചാൽ മതിയായിരുന്നു ഞാൻ അങ്ങനാ ചെയ്തോണ്ടിരുന്നത്
ആ ഇപ്പൊ ഈ നമ്മള് പോച്ച പറിച്ചിട്ടാലും അടുത്ത മഴ വന്ന് വീണ്ടും അത് ഉണങ്ങാനും പറ്റത്തില്ല
ഉം അത അവിടെ പറച്ചിട്ട് അവിടെ കടന്ന് ആ പറച്ചിട്ടായിന്ന് അ അവിടെ കടന്ന് കളിക്കും
ആ അത് തന്നെ അതാ കൊഴപ്പം അത് കാരണം ഇങ്ങനെ പറിക്കാതിരുന്ന അത് ഇപ്പം ഇന്നലെ ഇന്നുമായിട്ട് ഇതുവരെ മഴയുടെ ഇതൊന്നും കണ്ടില്ല
ആ ചെപ്പം വേണ പോച്ച പറിച്ച് കഴിയുമ്പോ വേണ മഴ പെയ്യാ
അങ്ങനെയും വരാ ഇ നമ്മള പോ ഇല്ലല്ലല്ല അത് ഇപ്പം ഇടക്കൊന്ന് ഇതായതാ ഇപ്പ ഈ പോച്ച പറിക്കുന്ന നോക്കി ഒ ഇരിക്കുരിക്ക ആയിരിക്കും മഴ പെയും
ആ
ഉം ഇനിക്ക പിന്നെ കുറച്ച് തുണിയൊക്കെ ഉണ്ട് കഴുകൻ
ഓ അതൊക്കെ ഇനി കഴുകണോ
അതൊക്കെ ഇനി കഴുകണം അങ്ങനെ കൊറച്ച് അല്ലവ ചില്ലറ ജോലികളൊക്കെ ഞനക്ക് ഇവിടെ ഉണ്ട്
നമ്മള് രാവിലത്തെ ഉച്ചയ്ക്കത്തേക്ക് കാര്യേ ഉള്ളൂ
ഉം
എനിക്ക് പിന്നെ തുണിയൊന്നും അധികം ഇല്ല അന്നന്നുള്ള തുണി അപ്പപ്പ കഴികി വച്ചൊണ്ട് ആകേനി അച്ഛന്റെ ഒരു ഷർട്ട് മാത്രം കിടപ്പുണ്ട് പിന്നെ എൻ്റ ഇനി കുളിച്ചു കഴിഞ്ഞാലുള്ള തുണിയള്ള എന്റെ അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല
ആ ഞങ്ങള് പിന്നെ ഒന്നും രണ്ടും ദിവസൊക്കെ ആയന്ശേഷം കഴുക ത്തള്ളൂ അതകുമ്പോ ഒറ്റ ട്രിപ്പിന് ഒങ് കഴുകി മാറ്റാം വെള്ളവും ലാഭിക്കാം സോപ്പും ലാഭിക്കാം ഇതാകുബൊ എന്നും കഴിയുമ്പോ അതനനുസരിച്ച് വെള്ളവും ഒക്കെ ചെലവായി പോവില്ലേ
ഓ ഭയങ്കര ഭയങ്കര മാനേജ്മെന്റ് ആണല്ലേ
ഇങ്ങള ഇങ്ങള അങ്ങനെ കണക്ക് കൂട്ടലിലൂടൊക്കെ ജീവിക്കുന്നവരാ
ഉം
ഉം പിന്നെ അവിടെ എന്തോ മീനൊക്കെ കിട്ടിയോ
മീൻ ഇന്നലെ മത്തി വാങ്ങിയായിരുന്നു അപ്പൊ- ഭയങ്കര വില മത്തിക്ക് അര കിലോ ഇരുന്നൂറ് രൂപ ഒക്കെയ അപ്പം- എന്നും എന്നും ഇരുന്നൂറ് രൂപക്ക് മീൻ മേടിച്ചാ നമ്മുടെ- ബഡ്ജറ്റ്- താളം തെറ്റും
ആ ആ ആ
അതുകൊണ്ട് ഞങ്ങള് രണ്ടുപേരല്ലേ ഒള്ളു അതുകൊണ്ടാ നാല് മത്തിയെടുത്ത് ഇന്നലെ കറി വെച്ച് ഇനിയിപ്പോ ഒരു അഞ്ച് മത്തി ഇരിക്കുന്നു അത് ഇന്നത്തേക്ക് കറി വെക്കാന്ന് വിചാരിച്ചു
-അവിടെന്തോ ഒരു പൂച്ചയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നല്ലോ
ഇ ഒന്നും പറയണ്ട ഇവിടെ മൂന്നാലഞ്ച് പൂച്ചയൊക്കെയുണ്ട്
ആണോ
ആ അതിലോ- വളർത്തുന്ന അല്ല അല്ലല്ല അപ്പ വീട്ടിലുള്ള ഇങ്ങനെ- ഇങ്ങെ നാടൻ പൂച്ചുണ്ടല്ലോ
ആ ആഹ് ആ
അങ്ങനെ വരുന്ന ഇത് ഇവിടെ ഒരു പൂച്ച വരുന്നത് അച്ഛനോട് ഭയങ്കരങ് അടുപ്പുള്ളൊ ഒരു പൂച്ചയാ ആ അച്ഛനെ തിരക്കി വരുന്നേ പക്ഷെ ആള് വന്നാ സമയമൊന്ന് തെറ്റിപ്പോയി
അച്ഛൻ പോയൊ
അച്ഛൻ പോയി അതാണ് അയാൾ ഈ സമയത്ത് ത്തൊക്ക വരുമ്പോ അച്ഛന് ഇവിടെ കാണും- ആ ഒരു ഇതില ആള് വന്നത്
ആ ആ ആ ആ എന്തായാലും അച്ഛൻ എന്തേലും ഭക്ഷണം എന്തെലും കൊടു ക്കും അതായിരിക്കും വരുന്നത് ആ ഹാ ആാ ഹ ഹാ ആ ആആ അരം പൂച്ചക്ക് കൂടുതൽ ഇഷ ട്ടം അച്ഛനോട്‌ ആണെന്ന് തോന്നുന്നു
ആ- അച്ഛനോട നമ്മള് വഴക്ക് അതന്നെ അച്ചനൊടാ നമ്മൾ വര്ക്ക് പറയൊക്കെ ചെയ്യും അച്ഛന അങ്ങനൊന്നും ചെയ്യത്തില്ല അച്ഛന മീനൊക്കെ വെട്ട- മീനൊക്കെ എടുത്ത്- എന്തോ ഈ സിംഗിനകത്ത് വെച്ചേക്കുവാ ഇവർ വരുവാണെങ്കിൽ എടുത്ത് ചെറിയ മത്തിയ ചൂട്യൊക്കെ എടുത്തിട്ടാ കൊടുക്കും
ആണോ ആ ചുമ്മാ ആണോ ഉം ചുമാ ആ പൂച്ചയ്ക്ക്ല്ലാ അച്ഛ നോടിത്ര സ്നേഹം
ഉം ഉ- ഫുൾ എല്ല എല്ല എപ്പഴും അവിടെ തന്നെ ആന്നോ ഈ പൂച്ച
ഇല്ല ഇല്ല ഇല്ല ഇവിടെ ഇത് രണ്ട് മൂന്ന് വീട് അപ്പുറത്തരു വീട്ടിലായി ഈ പൂച്ച രാത്രി കടക്കുന്നത് അവരുടെ ഒരു ഷെഡിലാ എന്നിട്ട് ഈ മീൻ വെട്ടാനൊക്കെ സമയമാവുമ്പോഴും നമ്മളിങ്ങനെ അടുക്കളിലൊക്കെ നൽക്കുമ്പോ ഇങ്ങനെ വരും
ആഹ- എനിക്കോന്നാ പൂച്ചക്ക് അറിയാന്നോ നീ മീൻ വെട്ടുന്ന സമയവും
ആഹ് നമ്മൾ ഈ അടുക്കള കതക് തുറന്ന് കിടക്കുമ്പോ കറക്റ്റ് ആയിട്ട് വന്ന് കേയറും
ഉം അതാ ഇത്ര കറക്റ്റ് ആായിട്ട് ഈ സ ആ സമയത്ത് തന്നെ വരികന്ന് പറഞ്ഞാലേ-
ഇവിടെ ഉണ്ട്- ഇവിടെയും കുറച്ച ഉണ്ട് നമ്മൾ ഈ മീൻ വെട്ടിയൊക്കെ ചെയ്തോൊണ്ടിരിക്കുന്ന ടൈമില് ഇത് കരഞ്ഞൊണ്ട് വരുന്ന കാണാം
ആന്ന് ആന്ന് ന്ന്
ഉം- അത് എപ്പോഴാന്നൊന്നും ഇല്ല അല്ലാത്തപ്പോഴൊന്നിനൻ കാണത്തില്ല
കാപ്പിയുടെ സമയൊക്കെ ആവുമ്പോഴേ- കയറി വരും ഇവിടെ അമ്മക്ക ഒരാൾ വന്നു
ആഹഹ് ഹാ് ഹാ ഹാ ഉം ആരാ വിരുന്നുകാര് വല്ലോ ആന്നോ
അ
തരാ ച്ച ഓട്ടം കുറവായതോണ്ടാ തരാന്ന് ആഹ ശെരി എന്നാാ വിളിക്കാം ഞന്ത